ആ
ആഹ കേക്കണില്ലേ
ആ കേൾക്കുന്നുണ്ട് എന്തൊക്കെ വിശേഷം
എന്താ സുഖാണ്
ഉം രാവിലത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞോ
ഉം രാവിലത്തത് ആ കയ്യണ്
ഉം എന്താ ഇന്ന് പലഹാരം
ഇന്ന് ദോശ
ഉം ഇങ്ങെ മാവരച്ചൂട്ടിട്ടുണ്ടോ അങ്ങനെ
ആഹ അഹ് ചട്ടിന്യ
ആ ആ
ഉം
ആ ആ പിന്നെ എന്ത് വിശേഷം
വേറെന്താ അങ്ങനെ പോണ് കൊപ്പോന്നുല്ല ഇല്ല ഇല്ല ഇന്ന് മഴല്ല ഇന്നലെ നല്ല മഴേനി ഇന്നലിം ഫുള്ള് മഴേനി ആ ഇന്ന് വെയിലൊക്കെണ് നല്ല വെയിലാന്ന് രാവിൽ തന്നെ
ഇവ്ടെപ്പം നല്ല മഴ പെയ്ന് പിന്നെ വേറെന്താ ചായ കുടിക്കലൊക്കെ കഴിഞ്ട്ടാ ഉം
മഴ പെയ്ത്ട്ട്ല്ലല്ലോ അങ്ങനെ
ആ മഴ പെയ്ത്ട്ടില്ല
ചൂട്പ്പളും പോയിട്ടില്ല അറിയ്
ഇല്ല ഇല്ല അഹ് മഴ നിന്നോ പിന്നിം ചൂട് തോടങ്ങി മഴ പെയ്യ്ണെങ്കി നടക്കും അല്ലെങ്കി ചൂടെന്നെ
ആ ന്നെ
ഉം
പിന്നെ വേറേന്തശേഷം
വേറെ എന്താണ് പോണ് ഏ ആഹ് പച്ചക്കറക്കെ ണ്ടാക്കും മത്ത ണ്ടാക്കിക്കണ് അപ്പോ അയിനിങ്ങനെ ഇത് വരെല്ലോടുത്തിക്കണ് കായ്ണ്ടാവാ അല്ലെ
പോ ഉണ്ടാവുംല്ലെ
ഉം പിന്നെ പയർ കുഴിച്ചിട്ട്ക്കണ് പയറ് വെണ്ടക്ക
ഏ
അങ്ങനത്തെ മൊളക് അങ്ങനത്തെ ചെറിയ ചെറിയ ഇതൊക്കെ ണ്ടാക്കും
ന്നാലും അങ്ങനെയൊക്കെ ഉണ്ടാക്കണ്ട് താല്പര്യം ണ്ടില്ലേ ണ്ടാക്കാന്
ഞമ്മൾ ആ ഞമ്മൾ വീട്ടാവശ്യത്തിനി ള്ള
ആഹ് അത് ശരിയാണ് എന്തെങ്കിലും ഒക്കെ ഒന്ന് കിട്ടാതാവുമ്പോ പെട്ടന്ന് എടുത്ത് വെക്കാനൊക്കെല്ലോ
ആ കറിയൊക്കെ വെക്കാനൊക്കെ മത്തന്റെലൊക്കെടുക്കും
ആ
പിന്നെ മൂച്ചിം കവുങ്ങ് അങ്ങനത്തൊക്കെ വെച്ചക്കണ് ഞങ്ങള് ഏ മൂച്ചി രണ്ട രണ്ട് മൂന്നെണ്ണം വെച്ചക്ക്ണ് പക്ഷെ അയല് ഒരു മൂച്ചി ഞാൻ പിന്നെ മാങ്ങ തിന്നാണ്ട് അണ്ടി കുഴിച്ചിടാ അയ്മെ ഇപ്രാവശ്യ കായ്ച്ച്
പിന്നേ
തോനെന്നും കഴിച്ചിട്ടില്ല പക്ഷെ കൊറച്ച കഴിച്ചിട്ടുള്ളൂ ഫസ്റ്റ് ആയതോണ്ട്യ്ക്കാരെ.
ആ ന്നാലും ഞമ്മൾ ഉണ്ടാക്കിയ്മ ഇണ്ടാവുമ്പോ പറയുമ്പോ നമ്മക്കൊരു സന്തോഷല്ലേ?
ആഹാ അതിന്റെ മൂത്തച്ഛന്റെ അവിടുന്ന് ഓരെ വീട്ടിലുള്ള മാങ്ങയാണ് അത് മാങ്ങ തന്നപ്പോ പിന്നെ അതിന്റെ അണ്ടി കുഴിച്ചിട്ടാ മതിയറിഞ്ഞ്- അങ്ങനെ ഞാൻ മുറ്റത്ത് കുഴിച്ചിട്ടാണ് പിന്നെത് ഇണ്ടായിട്ടില്ലയിനിട്ടോ. പിന്നെ ഞാനൊരീസം അതിന്റെ കമ്പ്ളൊക്കെ ഇങ്ങ് തൂങ്ങിയതൊക്കെ വെട്ടി കൊടുത്തതാ. ആ വെട്ടി കൊടുത്തീല്ണ്ട് പിന്നണ്ട് കൊറച്ചീസം കഴിഞ്ഞപ്പണ്ട് പൂത്ത്ക്ക.
ഏ
ഉം ഇനി അടുത്ത പ്രാവശ്യക്കെ നല്ലോണ്ടാവും.
ആഹ് നല്ലണ്ടാവും ഒരു പ്രാവശ്യണ്ടായ പിന്നെ അടുത്ത പ്രാവശ്യത്തേക്ക് നല്ല ഉണ്ടാവും.
പിന്നെ വാങ്ങിയത് രണ്ട് മൂന്ന് തയ്യ്ണ്ട് അതൊന്നും പിന്നെ കായ്ച്ചിട്ടില്ല
ആ ഇപ്പൊ രണ്ട് കൊല്ലം കൊണ്ടൊക്കെ ആ രണ്ട് കൊല്ലം കൊണ്ടൊക്കെ കായ്ക്കണ ണ്ടല്ലോ
ആ അങ്ങനെ ബെഡ്ഡിങ് തന്നെയാണ് അതേമാതിരി പ്ലാവില്ലേ? എന്താണ് വിയറ്റ്നാം പ്ലാവ് ആഹ് അത് അത് വാങ്ങി കുഴിച്ചിട്ടിക്ക്ണ് ഇപ്പൊ കുഴിച്ചിട്ടിട്ടോള്ളൂ ട്ടോ ഇപ്രാവശ്യം. ഇങ്ങനെ എല്ലാരും ങ്ങനെ അങ്ങനത്തെ ചക്ക തന്നിട്ടേയ് നല്ല സ്മെല്ല്!
ഓ നല്ല ടേസ്റ്റ് എന്ത് ടേസ്റ്റാന്നിച്ചിട്ടാ!
അപ്പൊ അത് കണ്ടിട്ട് തിന്നപ്പോ ഭയങ്കര ഇത് ഞമ്മുക്കൊന്ന് കുഴിച്ചിട്ടുടെ ഇത് അങ്ങനെ വാങ്ങിയത ഞാനാ അത്-
ഏ പക്ഷെ ഇന്ക്ക് അങ്ങനത്തീ നൊന്നും താല്പര്യല്ല ഒന്നണ്ടാക്ക
മളല്ലാതെ ഇല്ലല്ലേ എന്റെ പ അതാണ് അറിയ അങ്ങത്തിീ അ വായച്ചിട്ടിട്ടി കുന്ന വയക്കല്ലേ കുട്ടിയ എവിടെക്കെ ഉണ്ടാക്കും ആഹ് അങ്ങനത്തെ മരം കൊറേ ണ്ടായിക്ക്ണ് വല്യ വല്യ ല ഉണ്ടാവും ഒന്ന് കഴിഞ്ഞാ ഒന്ന്ങ്ങനെ കഴിഞ്ഞാണ്ടാവും അത്
അഹ് ഇണ്ടായി കഴിഞ്ഞാ അങ്ങൻ തന്നേണേ ഇണ്ടായാ പിന്നങ്ങനെ ഇണ്ടാഴികൊണ്ടിരിക്കും
ആ ഏ ചെടികളൊന്നും ഞാൻ അങ്ങനെ ഇണ്ടാക്കീട്ടില്ല
ആ
മുറ്റം വല്ലാതെ പണി ഇട്ക്കാത്തൊണ്ട് ആ ആ
പക്ഷെ പുതിയ മണ്ണോളാണെങ്കി എന്ത് വെച്ചാലും ഇണ്ടാവും
ആ അയ്നു വല്ലാതെ ഒരുങ്ങീട്ടില്ല ഉം
പിന്നെ വേറെന്ത്
വേറെന്താണ് പണികളൊക്കെ ഒരിങ്യൊ
ഏ രാവിലത്തെ കുട്ട്യളെ പറഞ്ഞയക്കല് അങ്ങൻത്തൊക്കെ കയ്ഞ്ഞ് ചായ പരുവാടി അക ചൂരി അങ്ങൻത്തോക്കെ കഴിഞ്ഞു മുറ്റട്ച്ചൂരി ഇഞ് ഉച്ചക്കക്ക്‌ള്ളെ
അ
എങ്ങനാലും പണികയ്യെണെങ്കി ഒരു മണിയാവും അവ് വരെ എന്തെങ്കിലൊക്കെ ചെറുതായിട്ട്ങ്ങനെ പണിണ്ടാവും പിന്നെ
എന്തെലും ജോലി എന്തേല
ഏയ് ഒന്നും ചെയ്യണില്ല വീട്ട്ജോലെന്നെ അല്ലാതെന്ത് ജോലി നമ്മളൊക്കെ ചെയ്യ്ണ്
ആ
ഉം മിഷീനൊക്കെ അടിക്കാം എനിക്ക് രണ്ടാള്
എഹേ താല്പര്യല്ലേ ജോലിയൊന്നും ഇട്ക്കാൻ
താല്പര്യാക്ക്‌ണ്ട് പക്ഷെ ആദ്യക്കെ വീട്ട്ലാളില്ലാർഞ്ട്ട് പറഞ്ഞയ്ച്ചില്ല നിപ്പ താല്പര്യം വന്നപ്പൊ എനി ക്ക് താല്പര്യല്ലാതായ് ഞമ്മള് വീട്ട്ല് പണി കഴിഞ്ട്ടൊക്കെ ജോലിക്ക് പോണൊക്കാ നല്ലത് ഞമ്മക്ക്‌ ഇവ്ടത്തന്നെ ഇരിക്കാ
ആ
വന്ന് കഴിഞ്ഞാലും ഞമ്മളന്നെ പണി ഇട്ക്കണം പോവോളം ഞമ്മള് പണിട്ക്കാ
ആഹ്
അപ്പ പിന്നെ ഞാന് പത് ത്ത് വരെ എന്റെ കല്യാണം പത്താം ക്ലാസ് കഴിങ്ങിക്ക്ട് ഉം പിന്നെ
വേറെന്ത പിന്നെപോണെ പാർ ടൈം ആയിട്ടൊന്നും ഫോണ് കൂടൊക്കെ എന്തേലും കിട്ടെണെ ഇതൊക്കെ ചെയ്യാ- താല്പര്യം എനിക്കും പോയാണ്ട് ചെയ്യണോന്നും എനക്ക് വല്ലാത്തതില്ല ഞമ്മളെ പണിയെടുത്ത് ഞമ്മള്കുട്ട്- ട്ടികളെ പറഞ്ഞയച്ച് പിന്നെ ഒരു സമയത്ത് എന്തെങ്കിലൊക്കെ
ആശെ- ശരിയാണ് പിന്നെ പറഞ്ഞപ്പോ ഞമ്മളെ ഞമ്മളെന്തേലും ജോലിക്ക് പോയാ ഞമ്മളെകുട്ട്യോ- കുട്ട്യോള് ബുദ്ധിമുട്ട അവര്ക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയത്ത് ഞമ്മൾ പഠിക്കാപോയ അവര്ക്ക് ഒന്നും അറിയാതാവും
ആയ്യെന്നെയാണ് അപ്പൊ ഒരു സ്കൂൾ പോണ ടൈമിൽ എന്തെങ്കിലുവൊക്കെ ചെറുതായിട്ട് കിട്ടണെങ്കിൽ അമ്മ അവസത്തിന ആഹ് അതന്നെ ആഹ് ആഹ് അതന്നെ പത്തോഅഞ്ഞൂറൊ കിട്ടി ഞമ്മക്ക് എന്തേലുവോക്കെ വാങ്ങാലോ
ആഹ് ആഹ് ശരിയെന്നെ
ഉം എനക്കു അയ്നന്നെ പോയാണ്ടൊള്ളീനൊന്നും നടക്കൂല മക്കളെ പഠിപ്പൂ ആഹ് പെരിയത്തെ പണിയും
ഓ ഞമ്മള് പണിയെടുത്ത് പണിയെടുത്ത് ക്ഷീണിച്ചിട്ടാവും പോവാ അത് കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നാല് ഒരു കടക്കാനോ ഒന്നിനോ സമയണ്ടാ
പിന്നെ ക്ഷീണം കൊണ്ട് ഞമ്മക്കും വെയിക്കൂല മക്കളെ പഠിപ്പും ഇതും പഠിപ്പിച്ചൊടുക്കണങ്കില്
ആ പിന്നെ നമ്മള് ഓ ഓല് പഠിപ്പിച്ച് ച്ചേരാൻ പറഞ്ഞ നമക്ക് ദേഷ്യാവും നമ്മളന്നെ ഇങ്ങനെ ഇടങ്ങേറായി വന്നു നിക്കാ കുറച്ചേരം ദേഷ്യം വരും അങ്ങനെ ഒരു സിറ്റുവേഷൻ
ഉം
എങ്ങനെ ടൗൺ ഏരിയേ ലാ വിട്
ടൗണ്ന്ന് കുറച്ചൊരു ഉള്ള്ക്കോർനം ഉം
അടുത്തൊക്കെ വീടുകളുണ്ടോ
ആഹ് വീടുകളൊക്കെ ഉണ്ട്
ഉം
ഉം ഒക്കെ ഞമ്മളെ ആൾക്കാരന്നെ ആ ആ
പെരുന്നാളായിട്ട് എവിടക്കും പോവൊന്നും ചെയ്തില്ല ടൂറ്
ആഹ് പെരുന്നാളായിട്ട് ഇപ്രാവശ്യം ഞങ്ങള് പെരുന്നാളായിട്ട് ഹോസ് ഹോസ്പിറ്റൽ ഇതൊക്കെ ആയിട്ടേ ഹോസ്പിറ്റൽന്ന് പോന്നതെ ഞാൻ പ്രസവിച്ച്കിടക്കാണേ ഉം അല്ലല്ല നാലാമത്തെ നാല്പ്ത്താവാനായിക്ക്ണ് രണ്ട് മൂ നീസം ഉള്ളു
പിന്നേ
അപ്പൊ ഹോസ്പിറ്റൽ അന്ന് പരുന്നാളിൻ്റെടേൽ ഡിറ്റാർജ് തലേന്ന് ഡിസ്ചാർജ് ചെയ്ത് പോനിട്ടൊള്ളൂ
ഒ
ഉം ഇപ്രാവശ്യം പെരുന്നാളിന്ന് എങ്ങട്ടും പോയിട്ടില്ല ചെറിയ നാളെ ഇപ്പ തന്നെ ഏഴ്മാസായിട്ടില്ല അഛനങ്ങനെ പോയിനല്ലാതെ
ആ
എവിടേം പോയി ഇനിപ്പോ ഇനി പൊറംലോകം കാണങ്കിൽ
ശരിയാണ് ചെലോർ ഇണ്ട്ട്ടോ പിന്നെ അങ്ങനെ കൊണ്ടോണോരുണ്ട് ചെലോര്പിന്നെ ഒടുക്കും കൊണ്ടോകൂല കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വരന്ന്പറഞ്ഞിട്ട്
ഞാൻ എന്റെ മോനൊന്ന് ഇണ്ടായിട്ട് ഒരു ആറേഴ് മാസം പൊറത്തന്നെ ഇറങ്ങീട്ട
തന്നെ ഇപ്പൊ ഇപ്പള്ള കുട്ടി എന്ത് കുട്ടിയാ
പെൺകുട്ടിയാണ്
ഏ മറ്റോര് മൂന്നു പേര്
വലിയോല് രണ്ടും വലിയ മോള്പത്തില് പെൺകുട്ടി പിന്നെ മൂന്നാമത്തത് ആണാ ഒന്നാം ക്ലാഷില ഉം ഒക്കെ മദ്രസക്ക് പോയിക്ക്ണ് ഇപ്പം വരും
ആഹ്
വലിയോള് പോയി ആഹ് ഇവിടെത്തന്നെ ഞങ്ങൾക്കല്ല ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ
ആഹ് ഇന്നാ ഓക്കെ ഇന്ന് ഫ്രീ ആവുമ്പോ പറയോണ്ട് ട്ടോ
ഞാനെ ആ ഇഞ്ഞ് കുട്ടികള് വന്നു പോയിട്ട് ന്നാ ശരി ആയിക്കോട്ടെ ന്നാ ന്നാ ശരി